ഹലോ കേക്കാവോ
ആ കേക്കുന്നുണ്ട് എന്തൊക്കെയ വിശേഷം
സുഖായിട്ടിരിക്കുന്നു അവിടെയോ
വിടിം സുഖം ഭക്ഷണം കഴിച്ചോ
ആഹ ഇപ്പൊ കഴിച്ചതേ ഉള്ളൂ കഴിച്ചോ
ഇല്ല ഇല്ല സമയവുന്നുള്ളൂ
ആഹ
നമ്മള് ഒമ്പതരേഒക്കെ ആവും കഴിക്കാൻ അമ്പതരക്കാവും കഴിക്കാൻ എന്തേ ഭക്ഷണം ഉണ്ടാക്കിയെ
പിന്ന ചപ്പാത്തിംസാമ്പാറും
അല്ല നിങ്ങള് രാത്രി ചപ്പാത്തിയാണോ കഴിക്കാറ്
അങ്ങനെയല്ല എപ്പോഴെങ്കിലുംഒക്കെ ഉണ്ടാക്കും എന്തെങ്കിലുംഒക്കെ ചോറും മടക്കുമ്പോ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും
അതെയ എവിടെയ നമ്മൾ ച്ചക്ക് ണ്ടാക്കുന്ന ഭക്ഷണം തന്നെ രാത്രിയെടുക്കും അതിനിപ്പോ തെകഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ വേറെ ന്തേലു ണ്ടാക്കും
ആ ഹ ആ ഹൗസ് വൈഫാണോ
എങ്ങനെ അല്ല അല്ല
ഹ ഹ ഹ
സ്റ്റുഡന്റാണ്
ഓക്കെ ആഹ് ഹാ ഹാ എന്താ പഠിക്കുന്നെ?
ഞാ ഇപ്പോ ഡിഗ്രി കഴിഞ്ഞിപ്പൊരു കമ്പ്യൂട്ടർ പഠിക്കാന് അഡ്മിഷൻ എടുത്തിട്ട്ണ്ട്.
ആഹ് ആഹ് ഡിഗ്രി ഏതാ എട്ത്തിരുന്നെ?
ഡിഗ്രി ബി എ അറബിക് നിങ്ങള് വീട്ട് ജോലി ചെയ്യ്ണ ആളാണോ?
ന്തോ
നിങ്ങള് ഹൗസ് വൈഫാണോ
ആ അതെ ഹൗസ് വൈഫ
അതെയോ
ആ ഈ ബി എ എനിക്ക് ഒരു കുട്ട്യോള്ളു മൂന്ന് വയസ്സ് ള്ളെ
അതെ പ്പെന്ത് ചോയ്ച്ചെ?
ആ അല്ലെ ഈ ഏ ബി എ അറബി അറബിക്കെടുത്തിട്ട് പിന്നെ ബി എഡ് എടുക്കണം നിങ്ങൾ ടീച്ചിങ്ങിനൊക്കെ
ആ ടീച്ചിങ് എനിക്ക് വല്ല്യ താല്പര്യല്ലാത്തോണ്ട് ഞാൻ അത് നോക്കിയിട്ടില്ല
ആഹ് അപ്പൊ ഇത് എട്ത്തിട്ട്
ല്ലെ എട്ത്തിട്ട് പ്പോ ഞാന് കമ്പ്യൂട്ടർ പഠിക്കാന്ന് വിചാരിച്ച് വൺ ഇയർ കോഴ്സ്
ആഹ് ഹ് ഹ്
മ് വേറെന്തേലും ചെയ്യ്ന്ന്ണ്ടോ
ആ ഞാന് എം എ സൈക്കോളജി ഓൺലൈൻ ആയിട്ട് ചെയ്യുന്നുണ്ടായിർന്നെ
അതെയൊ ഓൺലൈൻലായിട്ട് പഠിക്കാനൊക്കെ എങ്ങനെയാ നമുക്ക് ക്ലാസൊക്കെങ്ങനെ വര്ന്നെ ഓൺലൈൻ ഹലോ കേക്ക്ന്നില്ലേ ഹലോ
ഹലോ
ഹലോ കേക്ക്ന്നില്ലേ
ആഹ് കേക്കാം കേക്കാം പറഞ്ഞോ.
ഈ ഏ സൈക്കോളജിയൊക്കെങ്ങനെ ഓൺലൈനിൽ വരുന്നത് ക്ലാസൊക്കെ
നമ്മളെ നമ്മളെ മറ്റേ നമ്മുടെ മെറ്റീരിയൽ നമ്മള് ഡൗൺലോഡ് ചെയ്യ അല്ലങ്കിൽ പ്രിന്റട്ക്കേച്ചെയ്തിട്ട് പഠിക്കചെയ്യ്ന്നേ
അ ആ ങ്ങൾത് കംപ്ലീറ്റായോ
ആ കംപ്ലീറ്റ് ആയി
അതെ പ്പംനിങ്ങൾ ജോലിക്ക് പോകുന്നുണ്ടോ
ല്ലപ്പൊ കുഞ്ഞ്ള്ളോണ്ട് ഞാൻ നോക്കുന്നില്ല പിന്നെ ഓൺലൈൻ ആയിട്ട് ഞാൻ കൗൺസിലിംങ്ങൊക്കെ ചെയ്യുന്നുണ്ടേ
ആഹ്
ആ ആഹ് അതൊക്കെ ആയി പോണു
അങ്ങനെ ചെയ്യാൻ പറ്റു ലേ
ആ പിന്നെ അതുമല്ല ആ ഫേക്ക് നോടെ കൊറെ പ്രശ്നങ്ങളായിരുന്നല്ലോ ഓ റെഗുലർ സ്റ്റുഡന്റ്സിന് ആ ഇത് കൊടുക്കണം ന്നൊക്കെ പറഞ് കുറച്ച്കൂടെ വാല്യൂ കൊടുക്കണം
ആ ആ ആ
ആഹ് പ്പ ഞ് കൊർച് പ്രശ്നൊക്കാ ക്കെയിട്ടിരിക്കുന്നു അപ്പ പിന്നെ പ്പൊ വാല്യൂ കുറഞ്ഞു ഇഗ്നോടെ
അതെയൊ
അപ്പം നോക്കുന്നുണ്ട് ജോലി കിട്ടുവാണേൽ പോവാന്നോർത്ത് കുഞ്ഞ് ഡേകെയറിൽ പോകുന്നുണ്ടേ
അതെ പൊറത്തൊക്കെ എങ്ങനെ സൈക്കോളജിക്ക് ജോലി കിട്ടൂല്ലേ
ആ പുറത്തോട്ടൊക്കെ കിട്ടും നല്ലോണം
അതെയാ
അവിടെ റെഗുലർ സ്റ്റുഡൻറ്സിനായിരിക്കും ഇച്ചിരി കൂടെ വാല്യൂ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു എനിക്കറിയത്തില്ല
അങ്ങനെ
ആഹാ
നിങ്ങൾ കുട്ടിയള്ളത് കൊണ്ട് ഇപ്പൊ പോകാൻ പറ്റല് ഇണ്ടാവൂല്ലല്ലെ
അ ഇല്ല അല്ലെങ്കി പുറത്തോട്ട് എനിക്ക് വല്യ താല്പര്യല്ല ഇവിടെ ആകുമ്പം നമ്മക്ക് വീട്ടുകാരെങ്കിലും കാണാലോ
ആഹ് അടുത്തന്നെ പോയി വരാനുള്ളതൊക്കെ കിട്ടി സുഖാണല്ലോ ഹലോ കേക്കുന്നില്ലേ അവിടുത്തെ കാലാവസ്ഥൊക്കെ എങ്ങനെ മഴണ്ടോ ഹലോ കേക്കാൻ പറ്റുന്നില്ലേ
ഹലോ കേക്കാവോ
ആ കേക്കുന്നുണ്ട് റേഞ്ചിന്റെ പ്രശ്നാണോ
ആഹ് റേഞ്ചിന്റെ ഇഷ്യൂ ആന്ന് തോന്നുന്നു
ആഹ് നിങ്ങക്ക് അവിടുത്തെ കാലാവസ്ഥക്ക എങ്ങനെ മഴണ്ടോ
ആഹ് ഇവിടെ മഴയായി
എങ്ങനെ ഹലോ ഹലോ കേക്കാൻ പറ്റുന്നില്ലേ ഹലോ